ളാ.
ഹലോ.
ആ കേക്ക്ണില്ലേ?
ഓ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന് ഞാൻ എടുത്തത് അറിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ട്ടോ.
ആ അത് ശരി ഞാന് കൊറേ ഹലോ ഹലോന്ന് പർഞ്ഞു
ഞാൻ ഫോൺ ഇത് നമ്മ്ള് ആ സ്പീക്കറാണെന്ന്ള്ളതില് ങ്ങനേ നമ്മള് ഫ്രണ്ടിലേക്ക് പിടിച്ചോണ്ട് ങ്ങനെ
ആ ആ ചെൽപ്പതിമ്മേ ട ടച്ച് കിട്ടണന്നല്ലാട്ട് ഞാനും തന്നെ കൊറേണ്ടാകുമ്പളേയ് കൊ ചെൽപ്പണ്ട് ടച്ച് ടച്ച് കിട്ടണന്നെല്ലാറിയ ഫോൺന് ഒക്കെ ഇങ്ങനെ കൊറേ മെസ്സേജ് വന്ന്ട്ട് ടെ ഹേങ്ങായി കെടക്കല്ലേ
ആ അതോണ്ടാണോ ഞാൻ വിജാരിച്ചു പൊതുവേ നമ്മളെ പെൺകുട്ട്യേ പെണ്ണുങ്ങളെക്കെ ഫോണ് കേടര്ല്മക്കള് കളിച്ചിട്ടാ
അല്ലല്ല മക്കളെ കളിയണ്ടതല്ലദ്ദേഹ ഒന്നായിട്ട് മെസ്സേജ് ഇങ്ങനെ കൊറേ വരല്ലേ കൊറേ നമ്മളെ വേറെ ഗ്രൂപ്പ്‌ പ്പും ഈ ഗ്രൂപ്പിലൊക്കെപാടാകുമ്പളേയ് മെസേജ്ണ്ട് വന്ന് നർഞ്ട്ട്ട്ട് ഹാങ്ങായ് ആണ്ട് പോകും ചെൽപണ്ട്
ആഹ് ആ ഓക്കേ പിന്നെ നല്ല വിശേഷാണ് അവിടെയോ
ആ വ്ടെയും അങ്ങനെ പോണ് സുഖായ് ട്ട് ആ ഇന്നിപ്പോ മഴ കൊറവാണ്
ആ ഞങ്ങള വ്ടയ്ക്കും ഇന്നലെയും ഇന്നൊക്കെയിട്ട് കുറേശ്യ ഇപ്പ ഈ വൈകുന്നേര ആയപ്പോ ഇങ്ങനെ ചെറുതായിട്ട് ചാർന്ന്ണ്ട്
ഏ ഇപ്പ ഇവടെ ഇങ്ങനെ വെൾച്ചാണ് വെയിലാണ് ഹാ
വെയ്ല് ഈ നേരത്ത്
ആ ആ നല്ല ആ സൂര്യൻ പോണ ആ വെയ്ല്ണ്ടാവോല
ആഹ് ആഹ്
ആ അവ് നല്ല വെൾച്ചണ്ട് പ്പൊ ഉം ന്നാണ്ട് ഡ്രസ്സൊക്കൊന്നാണ്ട് ഒണങ്ങി കിട്ടി
ആ അതന്നെ ഞങ്ങളും തന്നെ നമുക്ക് ഈ ശനിം ഞായറും ലീവ് കിട്ടുമ്പഴേ
ഉം മ്ഷീൻല്ട്ട് മ്ഷീൻല് ഇ ട്ട് ഒൺക്കിയാലേ ഒന്നിട്ട് പിന്നെ ഒന്നിട്ട് ചെറിയതായിട്ടൊന്ന് കാറ്റട്ടിയാതന്നെ ട്ട് ഒണങ്ങോലോ
ഒണങ്ങും അതെ ഉം
മറ്റേ യൂനിഫോമക്കെ ട്ട് മക്കളത് ഒണങ്ങിക്കിട്ടാന് നല്ല ബുദ്ധിമുട്ട ഇന്ന് ഞങ്ങൾക്ക് കല്യാണണ്ടേയ്ന് കഴിഞ്ഞു വന്ന് ങ്ങാണ്ട് ഇപ്പോ ഇങ്ങനെ ഇര്ക്കാണ് ആഹ് ആഹ്
എങ്ങനെ നിങ്ങളെ അതായത് കൃ നമ്മളെ ഹിന്ദു ക്കള കല്യാണം അതല്ലെങ്കി മുസ്ലിംസിന്റെ കല്യാണം ഏതാ
ആ വ്ടെ ബന്ധുവിന്റെക്കെ ബന്ധുവിന്റെ വീട്ടിൽ തന്നെയാണ് കല്യാണം ഉമ്മാന്റെ വീട്ടിലേനി ഇവ്ട്ത്തെ അമ്മായിമ്മാന്റെ വീട്ട്ല് ആ കല്യാണേയ്ന് ഉം ഉം അവ്ട്ത് ത്തേ അമ്മോന്റെ പേരക്കുട്ടിനെ കെട്ടിച്ചേനി
ആ പൊതുവെ ഞായറാഴ്ച ദിവസങ്ങളിലാണല്ലോ കല്യാണങ്ങള് വെയ്ക്കാറ് ലേ
ആ ഇന്ന് അത് കൊറേ കൊർച്ച് ദൂരത്തക്കാണ് കല്യാണം അപ്പം പിന്നെ എന്തേ അവോ ഞ്ഞി നാളെ അങ്ങട്ട് വീടാഴ്ച്ചക്കും പോവാണ് രണ്ടീസ്ത്തെ കല്യാണായ്തോണ്ടേയ് പിന്നെ തിങ്കളാഴ്ചൊക്കെ സ്കൂളല്ലേ മക്കൾക്കൊക്കെ
ആഹ് നിങ്ങളെ കല്യാണൊക്കെ എങ്ങനെയാ നല്ല അതായത് രണ്ട് മൂന്ന് ദിവസത്ത ആഘോഷങ്ങളാണോ
ഞങ്ങളേത് കല്യാണം ആ രണ്ടീസം മൂന്നീസം കൊറെ അധികം മൈലാഞ്ചി കല്യാണം അരികുത്ത് കല്യാണം അറബി നൈറ്റ് കല്യാണം അങ്ങനെ കല്യാണക്കെ ഒരാഴ്ച മുമ്പേ തുടങ്ങാ ഓരോ കല്യാണങ്ങള് അത് കൈക്ക് ഉണ്ടാക്കുന്നവരുണ്ട് സാധാരണ കല്യാണം കൈ അങ്ങനെ ഉണ്ടാക്കുന്നലുണ്ട് ഉം ഈ കല്യാണ പ്പൊ രണ്ട് മൂന്നാല് ദിവസയിക്കണ തുടങ്ങിയിട്ട്
ഹ് അപ്പൊ അത്യാശ്യം ഹൈപ്പ് ആയിട്ടുള്ള ആൾക്കാരായി
ആഹ് ആഹ് ആഹ് അതന്നെ അവിടെ ഒരു മോളന്നെ അടെ ഒരു മോളേന്നള്ളു രണ്ട ആൺകുട്ടികളും ഒരു ഈയരു കുട്ടി മോളന്നെള്ളു അപ്പം പിന്നെ അപ്പം അപ്പൊ നന്നായിട്ടുള്ള കല്യാണാണ് ഇ ണ്ടാക്കിക്കണ് ഇന്നലെ പച്ച ഡ്രസ്സൊക്കെ ഇട്ട് പച്ച കല്യാണ എയ്നി
ആഹ് മഞ്ഞ കല്യാണത്തിന്ന് മാറി
ആഹ് ഇപ്പൊ മഞ്ഞക്കല്ലായണത്ത്ഇപ്പൊ പച്ചക്കല്ല്യാണയ്ന് ഇന്നലെ ഇന്നലെ രാത്രി ഏഹ്
ആണല്ലേ ഓക്കെ അപ്പൊ നല്ല ബിരിയാണിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും
ആഹ് നല്ല ബിരിയാണിയൊക്കെ കിട്ടി കൊറച്ച വീട്ടക്കും കൊടന്ന് അപ്പൊ ഇനിപ്പൊ രാത്രി ഫുഡ് ഒന്നും വേണ്ടന്നെ ഉം കൊറച്ച് അത് ശരി ഞങ്ങളെ ഇനി കൊറ ച്ച് വൈകുന്നേരെ കഞ്ഞിക്കണം എപ്പോളും അഹ് രണ്ട് മൂന്ന് നേരം അത് കഴിക്കുമ്പോ പിന്നെ നമ്മക്ക ഒരു മടുപ്പാണല്ലോ
വീര്യം ഉണ്ടാവില്ല
ഏഹ് അപ്പൊഞ്ഞി ഒരെ ഹസ്ബൻഡിനൊക്കെ കുറച്ച് കഞ്ഞി വേണം പറഞ്ഞിട്ടുണ്ട് അപ്പഞ്ഞി കുറച്ച് കഞ്ഞി വെക്കണം
ആഹ് ആഹ് പിന്നെ പ സുഖാണ് അതാകുമ്പോ വയറിനും ഒരു സുഖാണ് നമ്മ നമ്മള അവിടൊക്കെ എങ്ങനെ ത് ബിരിയാണി വെക്കുന്ന അത്യാവശ്യം മസാല ഒക്കെട്ടിട്ട്ങ്ങനെയാണോ
ആഹ് ബിരിയാണി അല്ല ബിരിയാണിവെക്കല് മസാല കൂട്ടിയിട്ട് തന്നെയാണ്
ആഹ് അയ്ല് അത്യാവശ്യം മസാല ഇടും ചെല ബിരിയാണിയിലൊക്കെ മസാലകൾ കുറവായിരിക്കുവല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് സത്യം പറഞ്ഞ എനിക്കൊക്കെ കൂടുതലും ഇഷ്ട മസാല കുറവുള്ള ടൈപ്പ് ബിരിയാണികളാണ്
എങ്ങനെ ചിക്കൻ പൊരിച്ചിട്ടാണ് വെക്കല് അതോ പച്ചക്കോ
ആഹ് ച്ചി ച്ചി ആ രണ്ടു രീതിയിലും വെക്കും ഞാനൊക്കെ ഇപ്പോ വർക്കിന് പോവായത് കാരണം ഞാൻ ചിലപ്പോ കുക്കറിലൊക്കെ വെക്കുന്നത്
ആഹ് ആഹ്
ഓച്ച പൊരിക്കാനുള്ള ടൈം ഒന്നുല്ല
ആഹ് ആഹ്
ഏഹ് എന്നപ്പ ഞാൻ അങ്ങനെ ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ വെക്കാറുണ്ട് ചിക്കൻ ഒന്ന് ഹാഫ് ബോയിൽ ചെയ്തതിന് ശേഷം
ഞാന് കുക്കറിൽ ഇതുവരെ വെച്ചോക്കിട്ടില്ല കുക്കറിൽ വെച്ചാ അങ്ങനെ അടി പിടിക്കൂലേ
ഇല്ല കറക്റ്റ് ആവണ് ചെലേ അരിയൊക്കെ ചിലപ്പോ ഒട്ടി പോവാറുണ്ട് ചിലെ ടൈമില് അതായത് നല്ല അരി ചീത്തരിക്കെ ണ്ടല്ലോ പ്പേ
ആഹ് ആഹ് തിളപ്പിച്ച് ഊറ്റിട്ട് അയ്ക്ക് അരി റൈസ് സ്ടാണോ അതോ പിന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണ മാതിരി വറ്റിച്ചിട്ട് കു കൂട്ടി ഇടെ
അങ്ങനെല്ല ഞാന് എളുപ്പത്തിന് ജോലിക്ക് പോകാനൊക്കെ വേണ്ടീട്ട് എളുപ്പത്തിന് വെക്കുമ്പോ ഞാന എന്താച്ചയ്ഞ്ഞാ ചിക്കൻ ആദ്യം ഒന്ന് ജസ്റ്റ് വേവിച്ചു കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് വെന്താല് വേവാന്ന് പർഞ്ഞ നമ്മള് ഉള്ളി ഇതൊക്കെ ഒന്ന് വാട്ടി അയ്ലേക്ക് ചിക്കനൂട്ടിട്ട് ഏഹ് അങ്ങനൊന്നു ജസ്റ്റ് ഒന്ന് വേവിക്കും നല്ലോ വേവ് നല്ല അടച് വെക് ക്ക്യാത്തന്നെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കു
ഉം ഉം
നമ്മള് ഏഹ് ചോറിലേക്ക്
ആഹ് അത് ശരി ആഹ് ആഹ് ആഹ് ആഹ് ന്നട്ട് ഒക്കെ അങ്ങനെ അപ്പ മസാല വേറെയും പിന്നെ റൈസ്
അങ്ങനെ കിട്ടൂല അങ്ങനെ കിട്ടൂല അയിൽ ഒന്നിച്ച് അത് ഞാൻ എളുപ്പത്തിന് ചെയ്യുന്നത് ട്ടോ എളുപ്പോ നമ്മളിപ്പോ ഏണ്ടേലും പോവാനുണ്ടെങ്കിലും അതേമാതിരി ഇപ്പ ഞ ഇൻക്കാണെങ്കിൽ കൂടുതലും ടൈമ്ണ്ടാവാറില്ല അപ്പൊ ഞാന് കൂടുതലും ചെയ്യലും ഇങ്ങനെയാണ്
ഉം ഉം
അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് എന്താച്ചഴിഞ്ഞാല് വേറെ പണി ഇല്ല
അതന്നെ
ഇത് ആഹ് അത് വേർതിരിക്കേണ്ട പണിയില്ല ദമ്മിടേണ്ട കാര്യല്ല ഏഹ് കുക്കർ തുറന്ന കഴിഞ്ഞ സംഭവ ആയല്ലോ ആഹ്
ഏഹ് ഉം വെരപ്പൊക്കെ ഹോട്ടൽ പണിയായതോണ്ടേ പണ്ട അങ്ങനെ വേപ് പ്പിൻ്റെ പണിയായതോണ്ട് നമ്മൾക്ക് അങ്ങന കുറഞ്ഞ ടേസ്റ്റിലൊന്നും വെച്ചാലൊന്നും ഓര് ക്കൊന്നും ആവൂല
അല്ല ഞാനാ മറ്റെ മാരി വെ ക്കല്ണ്ട് മറ്റേമാരി വെക്കാറുണ്ട് അതെങ്ങനെ ആഹ് അതിപാ ആ കൊർചെ ആൾക്കാരൊക്കെ വിരുന്നേരക്കെ വരുന്ന്ണ്ട്ന്ന്ണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാന് കൂടുതലും ആഹ് വെക്കാറ് മറ്റേതാ നമ്മള് അരി വാർത് ഊറ്റീട്ട് പിന്നെ ദമ്മിട്ട് വെക്ക്യോലോ അങ്ങനെ ചെയ്യാറുണ്ട് അത് അതിനൊക്കെ ടൈം പിടി
അതന്നെ അതിന് കൊറെ ആഹ് അതിനല്ലാ സാധനം ഇങ്ങനെ ഇട്ട് കൊറേ ടൈമാണ് ഉം ഉം എന്താ വർക്ക്ന്താ
ട്ടേയ് ഒന്നിച്ചിട്ട് ഇങ്ങനെ വെക്കുംമ്പ നമുക്ക് ഉൾ അഹ് ഞാ ടീച്ചിങ്ങാണ്
അഹ് ശരി
ഹലോ ആഹ് അപ്പൊ അങ്ങനെ ടൈമ് കിട്ടാറില്ല കൂടുതലും ആഹ് അവിടെ റേഞ്ചില് പ്രശ്നംണ്ടാവും കാരണം അതൊരു മലയോര മേഖലയാണ് പ്പതോണ്ട് ഇപ്പൊ രണ്ടു ദിവസത്തെ ലീവിന് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നതാ
അത് ശെരി ഇത് ഇപ്പ മായയിട്ടേ മായൊക്കായി ട്ട് റേയ്ഞ്ചിനല്ലെലും ബുദ്ധിമുട്ടന്നെയാണ്
ആഹ് അങ്ങനെ അതും ഉണ്ട് ആഹ് ഒരു ഇഷ്യുണ്ട് പിന്നെ പോരാത്തീന് ഇങ്ങനെ മലയോര മേഖല ആകുമ്പോ ചെലെ ടവറിന് മാത്രേ ഉള്ളൂ റേഞ്ച് അങ്ങനെ വരുന്ന ഇഷ്യൂ ഉണ്ട്
ഉം മക്കളൊക്കെ എന്താ പറയ്ണ്
മക്കളൊക്കെ സുഖം ഇപ്പ രണ്ടു ദിവസം ലീവ് ആയതൊണ്ട് നല്ല ഹാപ്പിയ ആണ് നാളെ സ്കൂളില്ലല്ലോ മറ്റന്നാല്ലല്ലോ അങ്ങനെയൊക്കെണ് ചോയ്ക കെടക്കുമ്പോ ഈവനിങ് എന്ത് എന്തായാലും വീട്ടില് വന്ന്
ഇപ്പഞ്ഞി അവധി എന്തെങ്കിലും ഇണ്ട് ഇണ്ടാ വിചാർചോ
ആഹ് ആഹ് ഇല്ലേയ് ഞാന് പൊതുവേ പറയുന്ന എന്നും രാത്രി ഉറങ്ങാൻ നേരത്ത് പറയ അതാ സ്കൂൾ വിട്ട് വന്നാലും ആണെങ്കിലും പറയും - നാളണ്ടോ മറ്റന്നാണ്ടോ ചോയ്ക്കും ഇല്ലാന്ന് കേൾക്കാന് ക്കും പോർക്കൊരു സന്തോഷാണ്
ഉം എത്ര മക്കളാ
രണ്ട് മക്കള്ണ്ട് അപ്പൊ ഓര് രണ്ടാളാണെങ്കിലും അങ്ങനെയാണ് മാഹ് സ്കൂള് പോവുന്നേ ഇഷ്ടാണെങ്കിൽ പോലും എന്നും വൈയ്ന്നേരായാലൊരു ചോദ്യാണ്
ആഹ് ആഹ്
രാവിലെ നീക്കല് ഈ മഴയും കൂടിയാവുമ്പളേയ് മക്കൾക്ക് രാവിലെ നീക്കാന് ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ആഹ്
ഇങ്ങെള് ബിരിയാണി വെക്കുമ്പോ സ്പൈസസ് സ്പൈസസൊക്കെ ഇങ്ങള് നിങ്ങള് ചെയ്യ്ന്ന വേറെ സ്പൈസസണോ അതോ കടെന്ന് വാങ്ങിക്കുന്ന അങ്ങനെ ഇട്ണാണോ
എന്ത് ഉം അതിന്റെ മസാലകളൊക്കെ
മസാല ബിര്യണി മസാലെയ്
ആഹ് ബിര്യണി മസാല കടെ കടെന്ന് വാങ്ങണുണ്ട് പിന്നെ നമ്മള് ഈ കാറാമ്പൂവും പടിം അങ്ങന് ത്തൊക്കെ നമ്മള് പിന്നെ ഫ്രിഡ്ജില് അല്ല മിക്സീല് പൊടിക്കും
മിക്സീല് പൊടിക്കൂല്ലെ ആഹ് ഞഹ് ഞഹ് ഞാന് കടെന്ന് വാങ്ങുന്നത് അങ്ങനെ ഇട്ടോക്കിയപ്പോ സംഭവം ഇന്ക്ക് വെല്യ ടേസ്റ്റ്തോന്നില്ല ആഹ് മസാലെന്റെ ഒര് കുത്തലൊക്കെ വര്ന്ന്ണ്ട്
ആഹ് ഞങ്ങള് അധികം പൊടിച്ചിട്ടേയ് പൊടിച്ചിട്ടൊരു ഭരണീല് ഇട്ട് ക്കാണ്ട് വെക്കലാണ് നമ്മ്ക് ആവ്ശ്യവ്മ്പോ അഹ് ഇട്ക്ക
ഒരു ഒരു വ ഒരാഴ്ചയക്കെ കഴിയുമ്പളെക്ക് ആഹ് ഒരു സ്മെല്ലും ഇതൊക്കെ കുറയോല്ലോ
ഇല്ലല്ല അങ്ങനെ അങ്ങനെണ്ടോ നല്ല ഭരണീലിട്ട് അടച്ച് വെച്ചാല്
ഇന്ക്ക് കിട്ടാറില്ല ആഹ് ഞാൻ ഞാൻ പെടിച്ച് വെച്ചപ്പോ ഇന്ക്ക് ഇക്ക് അങ്ങനെ ഫീൽ ചെയ്തത് ഇഞ്ഞി പ്പമ്മള് നമ്മള് ചെയ്യണ ഇത് കറക്റ്റ് അല്ലാതോണ്ടാണോന്ന് അറീല്ല കാരണം അയ്ന്റെ അളവ്കള് ഇണ്ടല്ലോ ഇപ്പൊ ഇത്ര ഗ്രാബുട്ക്ക ഇത്ര പട്ടട്ക്ക എന്ന്ള്ളത് ആഹ് പട്ട പട്ടേമ് ഗ്രമ്പു ഒക്കെ ഓ
പട്ടെയും ഗ്രാമ്പും പിന്നെ ജാതി ജാതിപത്രിം അങ്ങന് ത്തൊക്കെണ്ടാവുല്ലൊ താക്കോ ആഹ് അതൊക്കെപാടെട്ട് പൊട് പൊട്ചുമ്പോ സജീരകം ഒക്കപാടെട്ടൊക്കെ പൊടിച്ചുബം ഇണ്ടാവൂലെ വാസനണ്ടാവൂല
അത് അത് ഞാനേയ് ഇപ്പൊ നമ്മൾ കടെന്ന് വാങ്ങ ഒരു കിലോന് എത്രേ വേണ്ടത് എന്ന് പറഞ്ഞാണ്ട് നമ്മള് വാങ്ങോല്ലോ അങ്ങനെ വാങ്ങും പൊടി പൊടിയല്ല ആഹ് പൊടി കിട്ടും അതല്ലാതെ നമ്മള് ഒര് കിലോന് എത്ര വാണ്ടത് ന്ന് പറയുമ്പോ ഓര് അയ്ന് ഒരു കിലോനുള്ള പെക്കാണ് ഈ പാക്ക് ഇത് രണ്ട് കിലോന്ള്ള പാാക്കാണ്ന്ന് പറ്ഞ്ഞിട്ട് നമുക്ക് തെരും പൊടികള്ളത്
ആഹ് ആഹ് ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ല ഞങ്ങളന് ഇവിടെ ഞങ്ങളെ ഇവരെ ഇപ്പന്റെ ജേ അല്ല ജ്യേഷ്ഠനൊക്കെ ഇങ്ങനെ കാറ്ററിങ്ങിന്റെ പണിയതുകൊണ്ടെ
ആഹ് ഞാനേ നമുക്കിപ്പോ കട്ട്തെട്ട് ഒന്നും കൂടി ഒന്ന് വിളിച്ചാലോ
ആയിക്കോട്ടെ എന്ന ശെരി
ആഹ് ഓക്കെ കട്ട് ചെയ്തിട്ട ഇപ്പ തന്നെ വിളിക്കാം കേട്ടോ പോണ്ട ഓക്കേ
ഓക്കെ
മം മം